ഹലോ ആ കേൾക്കുന്നുണ്ടോ ആ എന്താ പരിപാടി
ആ ഒന്നൂല്ല ചുമ്മാങ്ങനെ വെറുതെ ഇരിക്ക
ഏഹ്, പണി പണികളൊക്കെ കഴിഞ്ഞോ
ആ പണി കഴിഞ്ഞു ആ ചെറുതായിട്ടൊന്നിനി ഫുഡ് കയ് ഇത് വരെ ചെറിയോ റസ്റ്റ്
ആ ആ വേറെന്താ എന്താ ആ കഴിയൻ കൊണ്ടിരിക്കണു ഫുള്ളായിട്ടില്ല, കറണ്ട്ല്ലേ ആഹ് മഴയല്ല വെയിലാണ് നല്ല വെയിലാ നല്ല വെയിലാണ് പറയാ ഹലോ കേൾക്കുന്നില്ലേ ഹലോ ഹലോ ഹലോ കേൾക്കാൻ പറ്റ്ണ് ണ്ടോ ഹലോ ഹലോ
ആഹ് ആഹ് പറ് ഇവിടെ വൈഫൈ ആഹ് ആഹ് ഈറ്റ്ലാണല്ലേ വൈ വൈഫൈക്കേ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്
ആഹ് അതാവും നേരെ കേട്ടീന്നു പെട്ടെന്ന്ണ്ട് കേൾക്കാതാവേച്ച്
ആഹ് ആഹ് അതെയതെ വൈഫൈടെ കംപ്ലൈന്റ്
ആഹ് അതിപ്പയിക്കൂടെ ഈ മഴക്ക് മഴടതുങ്ങനെ
ആഹ് മഴയായിരിക്കു ഇപ്പൊ സ്ഥിരമായിട്ടതന്നാണല്ലോ
അപ്പം പിന്നെ എന്റെ ഇഷ്യു വരുന്നതാവും നേരത്തേ എന്താ പർഞ്ഞീപ്പോ ഫുഡ് കഴിച്ചിനി ഒറങ്ങുവോ
ഫുഡ് കഴിച്ച് ചെറുതായിട്ടൊന്ന് മയങ്ങും
ഉച്ചൊറക്കല്ലേ എല്ലാര്ക്കു ഒരുവിധൊക്കെ ഇള്ളതല്ലേ പാവേ
ആഹ് ആഹ് അതെ അതെ അവിടെ അവിടെ ഒറങ്ങോ
സ്പെഷ്യലെന്താണ് ഇല്ല മോന്ള്ള കാരണേ ഒറങ്ങാനൊന്നും പറ്റില്ല അല്ലെങ്കി ഒറങ്ങും അല്ലെങ്കി പിന്നെ ഉച്ചയോടെ കെടന്നാ മത്ത് വര്ണ വരെ ഒറങ്ങും
ആഹഹാ ആ ശരി ഉം എന്ന് ഒറങ്ങുന്നവര്ക്കേ ആഹ് ഒറങ്ങുന്നവര്ക്കേ പിന്നത് ശീലായാല് പെഷല് ചാളക്കറിയിണ്ട്
ആഹ് ശെ കറി മാ വറത്തില്ലേ
ആഹ് കറിയിണ്ട് മൊളക് വെച്ചിട്ട്ണ്ട് പിന്നെ ഉപ്പേരി പപ്പടം അങ്ങനെയൊക്കെ
വേറെ ആരൊക്കെയാ ഇള്ളെ വീട്ടില്
വേറെ ഉമ്മയിണ്ട് ആഹ് പിന്നെ മോന്ണ്ട് ഉമ്മ ഇവരിപ്പോ സ്ഥലത്തില്ല പൊറത്തേക്ക് പോയതാ ഇപ്പ ഞാനൊറ്റക്കേ എള്ളൂ
ആഹ് ആഹ്
ഉം പിന്നെ വീട്ടില് വേറെ ആരൂല്ലേ
ആഹ് ഇണ്ട് ഉമ്മണ്ട് ഉമ്മിയുപ്പെക്കണ്ട് ആഹ് ഉപ്പെക്കവു പണിക്ക് പോയ്ക്ക്ണു അല്ല ഉപ്പ പണിക്ക് പോയ്ക്ക്ണു ഉമ്മേം ഞാനും തന്നെയൊള്ളൂപ്പൊ
ആഹ് വർക്ക് ചെയ്യുന്നുണ്ടോ
ഞാനോ ഇല്ല ഇപ്പ ചെയ്യ്ണില്ല ഞാന് പോ ഒരു കമ്പനീല് പ് പോയിട്ട്ണ്ടായിരുന്നു തുന്നൽൻ്റേ ആഹ് പോയിട്ട്ണ്ടായിരുന്നു പിന്ന മോന പ്രഗ്നൻ്റായപ്പോ പിന്നെ പോക്ക് മാറ്റിയതാ
ആഹ് അതെയതെ
ആഹ് ഇപ്പൊ ഒന്നും ചെയ്യ്ണില്ല ഇനിയിപ്പളൊരു മൂന്നാല് കൊല്ലത്തിന് റസ്റ്റന്നെ ഇനി ഓലെന്തിനേലൊക്കൊന്നായിട്ട് എന്തേലൊക്കെ നോക്കണം
ആഹ് ശരി ശരി അപ്പോ വെറുതെ ഇരിക്കുമ്പോ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ
വേറൊന്നും ചെയ്യുന്നൊന്നുല്ല ടൈലറിങ് ഞാൻ വീട്ടില് ചെയ്യ്ണ് ണ്ട് ചുരിദാറും ഇതൊക്കെ ഞാനന്നെ എനിക്ക്ള്ള ഞങ്ങൾ ഒരുവിധൊക്കെ ഇപ്പെനിക്ക്ള്ള ഡ്രസ്സൊക്കെ ഞാനന്നെ തയ്ച്ചിടും അല്ലെങ്കില് ആഹ് പിന്നെ പൊറത്ത്ന്നിപ്പങ്ങനെ വേടിക് ക്ക്ണില്ല കാരണം വൈ ഇങ്ങനെ ആയ സ തോണ്ട് പിന്നെ പൊറത്ത്ന്ന് വേടിക്കല് മാറ്റി മറ്റേ പൊറത്ത്ക്കൊക്കടിച്ച് കൊടുത്തീന്നു
ഉം അതന്നെ നടക്ക് പിന്നെയിപ്പോ തയ തയ്യല് അടിച്ചാല് ഭയങ്കര അടികൂലിയല്ലേ?
കമനിൽ കയറിയപ്പോ പിന്നെക്കെ ടൈം കിട്ടലും മാറി രാവിലെ വീട്ട്ത്തെ പണിയോള് കഴിച്ച് അവിടെ പോയി അവിടുന്ന് ഒരു അഞ്ചരൊക്കെ ഇവിടെ എത്താന് കൊറച്ച് ലോങ്ങായിരുന്നു. അപ്പൊ പിന്നെ വന്ന ബാക്കിയുള്ള പ ണി കൂളും പിന്നെ മിഷീൻമ്മെ പിന്നിം ഇരിക്കാന് വെയ്യ അപ്പൊ പിന്നെ അങ്ങനെ നിർത്തിന്നോ പിന്നെ അയിന്റെ എടേ കൂടെ അർജന്റ് പറയുന്നവരാരെലും ഉണ്ടെങ്കി ഓലത് മാത്രം ഒന്ന് നേരാക്കി കൊട്ക്കാ നമ്മക്ക് എപ്പളും തന്നിന്നോര് പിന്നെ കൈവിടാൻ പറ്റൂലല്ലോ അപ്പൊ അവരത് അങ്ങനെയൊക്കെ ആഹ് അങ്ങനെ ചെ
ഇപ്പ അടികൂലി ഭയങ്കരാണല്ലോ
ആഹ്
ഉം അപ്പൊ നമ്മളത് നമ്മള് തന്നെ തയ്ച്ചിട്ടാല് അത്രയും
ആ അതാണ് പൊർതൊക്കെ കൊട്ത്താ നല്ല പൈസ
ഉം നല്ല പയ്സേ
ഉം പക്ഷെ നമ്മൾ ചെയ്യുമ്പോ നമ്ക്ക് അത്ര കണ്ട് ആവാനിട്ടാവുട്ടോ നമ്മക്ക് അങ്ങനെട്ട് വേടിക്കാൻ വെയ്ക്കൂലാ
അതെ അതെ ഇപ്പ അതിൻ എല്ലാരും മറ്റേ റെഡിമെയ്ഡ് ആണല്ലോ ഇട്
ആ പിന്നെ ഇപ്പ റെഡിമെയ്ഡ് ആയില്ലേ
ആഹ് തയ്ച്ചിടുന്നത് കുറവാ
ആഹ് സ്റ്റിച്ച് ചെയ്ത് ഒന്ന്ട്ടോ സ്റ്റിച്ച്യ്തിടുമ്പോ അതിന്റെ ഒരു വൃത്തി വേററേണ് നമ്മൾ റെഡിമെയ്ഡിനെക്കാട്ടിലും നമ്മൾ നമ്മളെ അളവിന് ഇങ്ങട്ട് അടിച്ച് ഇടഅല്ലേ
ഉം ആഹ് അതെ അതെ അത് ശെരിയാ
ഫുഡ് ഇപ്പം ഇന്ന് എന്താ ഇന്നൽത്തെ കറിയാണ് പിന്നെ മീൻ ഇണ്ട് ഒണ കല്ണ്ട് ഇന്ന് മീൻ വന്ന നേര്ത്തെ നല്ല മഴയായിരുന്നു. അപ്പ പോയി വാങ്ങാൻ പറ്റീലാ
ആ മീൻ അല്ലെങ്കില് കുറവാണല്ലോ ആഹ് പോയി വാങ്ങലായിരിക്കും
ആ ഇവടെ റോട്ടില് വെരും വീടിന്റെ ഉമ്മറത്ത് വെരും പക്ഷെ അവ്ടെ പോയി വാങ്ങാൻ പറ്റീലാ ഒന്നാമത്തെ കുട്ടിള് പോണ തിരക്കാണ്. പിന്നെ നല്ല മഴയായിരുന്നു അപ്പൊ രാവിലെ പിയെ പോവാൻ പറ്റില്ല കേട്ടില്ല കേട്ട എത്തിയപ്പ ത്തിന് മീൻ വണ്ടി പോയി
അതെല്ലെ
പിന്നെ ഇഞ് ഇവര് വെരുമ്പോ എന്തെലും കൊണ്ട് വെര് രാൻ പറയണംഞ്പ രാ ഇനി ഇപ്പൊ ഞാനു മ്മി ഒറ്റക്കല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ കറി വെച്ച് ഉണക്കല് പൊരിക്കും ചെയ്താ
ആഹ് അത് മതി ഇപ്പൊ മീൻ അതിന് കിട്ടാനില്ലല്ലോ ഭയങ്കര ടൈറ്റ് ആണ് അത് ആ നല്ല വലിയാണ് പക്ഷെ ഇപ്പ കൊറേശെ ആ വ് വെര്ന്ന് ഇണ്ട്ന്ന് തോന്നി ട്രോളിങ് ആ ആ
ഇപ്പ കൊർഞ്ഞു തൊടങ്ങിട്ട് ഇണ്ട് അയിന് ഒന്നാമത്തെ ഇതെന്നെ മഴ കാരണേ അയ് അവർക്ക് കടലക്കിറങ്ങാൻ പറ്റാൻട്ട് പറ്റിയതാ തോന്നുന്നു
ഇപ്പ വെര്ന്ന്ണ്ട്
ആ അവ്ട്ക്കൊക്കെ നല്ല കിട്ടൽ തൊടങ്ങിയോ നമ്മക്ക് ഈ കാര്യയിട്ട് കായൽ മീന് പിന്നെ ഈ ചെർ ചെറിയ വത്തൽ അങ്ങൻത്തെ മീനൊളൊക്കെ കിട്ട്ണൊ ഒള്ളു തൂലി പോൽത്തെ ചെറിയ മീനൊക്കെ കിട്ടുന്നൊള്ളു
ആഹ് ഇവിടെ ചാള കിട്ടുന്നുണ്ട്
ആഹ് ചാളക്ക് നല്ല വിലയല്ലേ നന്നൂറ് രൂപയക്കൊയിരുന്നു
കിലോ നന്നൂറാണ് അന്നൊന്നും വാങ്ങിട്ടില്ല ഇപ്പൊ കൊറ ച്ച് കൊറഞ്ഞപ്പോ ഒന്ന് വാങ്ങിട്ടുണ്ട് ആഹ് കൊറഞ്ഞപ്പോ ഒന്ന് വാങ്ങി അതെ അതെ അ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കയല്ലോ ഇന്നിപ്പ രാവിലെക്കെ ഉം
ഞാനും മീന് വാങ്ങുമ്പോ കൊറെ ആയിപ്പോ ചാള വാങ്ങീട്ട് കൂട്ടാൻ പൂതിയാവല് തൊടങ്ങി ആ കിട്ടുമ്പോ നമുക്ക് ദേഷ്യക്കാറ അതന്നെ കിട്ടുമ്പോളേ ഉംതന്നെയള്ളൂ വിചാരിക്കുന്നു പക്ഷെ കൊറേ കൂട്ടാതിരിക്കുമ്പോ
ഉ അതെ എനിക്ക് പിന്നെ മീനോട് വലിയ താല്പ ര്യം ഇല്ല മീന് പച്ചക്കറിയാണ് ഇഷ്ടം
ആഹ ശരി എനിക്ക് മീന ഇറച്ചി അത് കഴിഞ്ഞിട്ടേ ഉള്ള പക്കറി പച്ചക്കറി ഇഷ്ടമാണ് കേട്ടോ സാമ്പാർ അവയില് അങ്ങനത്തെ ക നമ്മള് ഈ ഹിന്ദുസ് ഉണ്ടാക്കൂല്ലേ വെജിറ്റബിൾ ഫുള്ള് അവരുടെ അ അതെനിക്കല്ല ഇഷ്ടാ സാധാ ചോറ് പത്ത് കൂട്ടാന് അത്ഷ്ടാണ് അങ്ങനെ പുറത്തൊക്കെ പോയ ഞാന്
ആഹ് ഞാനും പുറത്തു പോയാലേ മറ്റേ ഇത് മ ഏത് വേണം ചോദിച്ചാൽ വെജിറ്റേറിയൻ നോൺ വെജ് ചോദിച്ചാൽ ഞാൻ വെജിറ്റേറിയൻ എന്നാ പറയാ അതെ അതെ ആഹ സദ്യ കഴിക്കാനാ എനിക്കിഷ്ടം
ാണെങ്കിൽ അതനെ കഴിക്കും അല്ലെങ്കിൽ പിന്നെ നമ്മള് ഇത് കഴിക്കില്ലാത പാകില്ലല്ലോ
ഉം ഉം അതെ
ആ ഐക്കും ഇഷ്ടമാണ് അവരാ അവരെ ടെസ്റ്റ് നമ്മള എങ്ങനെ ഉണ്ടാക്കിയാലും കിട്ടൂലേ അ
ഇല്ല അവരുടെ മേക്കുപുരുട്ടി എന്നൊക്കെ പറ സംഭവണ്ട സംഭവം ഉപ്പേരി ആയിരിക്കും
ആ നല്ല ടേസ്റ്റ് ആ മസാല കൂട്ടാന് പല മസാല കൂട്ടാന് പിന്നെ അവിയല് അവരെ പുളിഞ്ചി അതൊക്കെ വേറൊരു വേറരു ടസ്റ്റയാണ് ഞാൻ ഫോണിൽ നോക്കി കൊറെ നോ പക്ഷെ നമ്മളത് വെച്ച അവര് അത്ര അട ആവൂല അ അതേമാരി മാങ്ങാ പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കും
ആഹ് അവിയല് തോരന് ഇടക്ക് എട ഞങ്ങൾ വീട്ടിലുണ്ടാക്കന്നുട്ട് ഇല വെട്ടിട്ട് അതില് ക
ആഹ് ആ ഞങ്ങൊരു കുറി പെരുന്നാക്ക അങ്ങനെട് ഉണ്ടാക്കി വെജിറ്റേറിയ ന്നാലും അയിന്റെ സൈഡില് ചിക്ക വർത്തത് കൂടി മക്കൾക്ക് പിന്നെ അത് വേണല്ലോ അത് ആഹ ഇനി പെരുന്നാളല്ലേ
ആ പെരുന്നാളന്ന് സദ്യ വെച്ചാല് ആരെങ്കിലും വന്നാലൊക്കെ ബുദ്ധിമുട്ടല്ലേ
ഞ പായസം ഉണ്ടാക്ക അയ്യ മധുരംണ്ടാക്കും ഒക്കെ ഫുഡ് കഴിച്ചിട്ടല്ലേ വരിക അന്ന് നേരത്തെ കഴിക്കും പിന്നെ ആരേലും വരുന്നുണ്ട് എന്നുണ്ടെങ്കി വൈകുന്നേരംമായിട്ടല്ലേ വരിക അപ്പൊ പിന്നെ അവർക്ക് ബിരിയാണിയോ എന്തേലും അപ്പത്തിനെ അങ്ങോട്ട് സെറ്റ് ആക്കും ഉം നാടൻ ഞങ്ങളിവിടെ നാടൻ ചോറന്നെ വെക്കുള്ളൂ പെരുന്നാൾക്ക് മക്കൊന്ന ഇഷ്ടല്ല ബിരിണി ഇഷ്ടം ഇഷ്ടല്ല ആഹ് ചോറ് കുമളങ്ങ കറി ബീഫ് വരത്തിയത് സ്രാമ്യം പൊരിച്ചത് ഉപ്പേരി പപ്പടം പായസം ഇത് നിർബന്ധ ആ പെരുന്നാക്ക് നിർബന്ധണത് അവർക് അല്ലാത്തുമ്പോളാണ് പറയാ ബിരിയാണി ഉണ്ടാക്കാന് പെരുന്നാക്ക് എല വെട്ടിട്ട് അച്ചാറ് പുളിയിഞ്ചി ഉപ് ഉപ്പേരി പപ്പടം ബീഫ് വരട്ടിയത് മീൻ പൊരിച്ചത് നിർബന്ധാ പായസം പായസം ഞാന് എന്ത് ചെയ്യും ആഹ് പായസം ഞാൻ എന്ത് ചെയ്യും ലാസ്റ്റ് ഇണ്ടാക്കും ഒക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിരിക്കുമ്പോ കഴിക്കാന് അല്ലാതെ എത്തുലാ ഇതൊക്കെപാടെ എത്തണ്ടേ
ആ ഞങ്ങൾക്ക് പെരുന്നാളിന് ബീഫ് ച് ബിരിയാണിയോ മന്തിയോ അങ്ങനെ എന്തെങ്കിലും നിർബന്ധ ആൾക്ക് വീട് ൽ ഗസ്റ്റ് ഇണ്ടാവേം ചെയ്യേ ഉം നിറച്ചും ഗസ്റ്റ് ഉണ്ടാവും ആഹ് ശരി ശരി ഉം